ഹലോ
കേക്കാവോ ആ. പറഞ്ഞോ എന്നാ ഉണ്ട് വിശേഷം.
ആ അങ്ങനെ പോവുന്നു. സുഖം തന്നെ, അവിടെയോ?
ഇവിടെ സുഖായിട്ടിരിക്കുന്നു. പിള്ളേരുടെ കാര്യങ്ങള് അങ്ങ് പോവുന്നു.
ആ..
ഉം അവിടെ.
ആ ഇവിടെ എങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തന്നെ പോന്ന്.
മഴയെണ്ടായിരുന്നു. മഴാ നല്ല രീതിയിൽ നമുക്ക് ആ രണ്ട് മൂന്നാല് ദിവസം. ഉണ്ടായിട്ടുണ്ട്.
ആഹ
നല്ല ഒരു കാലാവസ്ഥ പെട്ടെന്ന് തന്നെ അങ്ങ്. ആ ഒരു എന്നാ പറയെണ്ടെ. കാലവർഷം ആരംഭിച്ചെന്ന് പറയു
ആ ആ. ഇത് ഇനിയിപ്പ അങ്ങോട്ട് മഴെ ഇനിയാണല്ലോ.
അതെ അതെ അതെ പെട്ടെന്നായില്ലേ മെയ് മാസം ഒരുപക്ഷേ കഴം ജൂണില പത്ത് പതിനഞ്ചൂസൊക്കെ ആകുമ്പഴായിരുന്നല്ലോ
ഉം അതെ ഇപ്പോ നേരത്തെയാണ് കഴിഞ്ഞ ദൂസം തന്നെ നൽ നല്ല മഴയൊക്കിണ്ടായിരുന്നല്ലോ തീരെ നമ്മളെ ഈയൊരു ടൈമിലൊക്കെയാണ് ടൂറ് പോവാൻ പറ്റിയൊരു സമയം
അതെ ടൂറ് നടന്നില്ല ഉം
ആഹ് ഞാനാണ് ആ ഈ ടൂർ പോയ ടൈമില് മഴ പെയ്തിട്ട് ഞാൻ വിയാച്ച് ഞാനൊരു റൈഡ് റൈഡിലാ പോയത് പ്പ ഞാൻ വിയാച്ച് റൈഡക്ക നിർത്തി വെച്ച് അത് ആഹാ പക്ഷേ അത്ര വല്ല്യ മഴയൊന്നും അല്ലാത്തോണ്ട് കൊഴപ്പൊല്ല അവ എന്ത് വിശ്വസിച്ചാപ് പൂവ നമ്മള് വേ ഏ ഈ ഒരു അ അവധിക്കാലാണ് നമ്മള് വേനൽക്കാലോവാണ് പോവാൻ പറ്റിയ സമയം ക്ഷെ അന്നും മഴ ഉം പിന്നങ്ങനെ
ആഹ് ആം
ഉം ഉം ഉം
കൊണ്ടൊന്നും പോകാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയല്ല
അതെ അതെ അതെ ഇനിയങ്ങോട്ട് തീരെയും പറ്റില്ല
ഇനിയിപ്പോ അവരുടെ കാര്യങ്ങളും സ്കൂളും ആ പുസ്തകവും ബുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന കൊണ്ട് അവർക്കിപ്പം
ഉം അതെ
ഇനിയിപ്പോ അവരുടേതായേ ഒരു ജീവിതത്തിലേക്കവര് വീണ്ടുവിനി ചട്ടക്കൂടടച്ച് പ ത്ത് മാസം ഇനി അതിനകത്തായിരിക്കും സ്
അതെ സ്കൂൾ ജീവിതം തൊടങ്ങി ഇത്രേം കളിച്ചിതായി
ഉം അവിടെ നിങ്ങ്ക്ക് ചക്കേം മാങ്ങേ ക്കിയുണ്ടോ
ചക്ക ദേ ഒരു കുടുംബക്കാര് ഞങ്ങ്ക്ക് കൊടുത്തയച്ചിട്ട്ണ്ട്
ആഹ് ഹാ ഹാ ഹാ
അത്ണ്ട് പ്പം എ താക്കി വെച്ച്ട്ടുണ്ട് പിന്നെ മാ ഈ പർഞാരി തെന്നെ ആ ഇതു അതും് തന്നതൊക്കെ ഉണ്ട് ഇങ്ങനെ ഏ അപ്പെ എടെ ട്ത്ത്ള്ള അവിടുന്ന് കൊടുത്തിട്ട് അത് ഉണ്ട് വാങ്ങൂ നമ്മള് പറമ്പിലൊന്നു ല്ല
ഇല്ല മ് കിട്ടുന്ന അവിട് ന്നെവ്ട്ന്നൊ പ്പ നമ്മള് എനിക്കും സ്വന്തം ആയിട്ട് ഇല്ല പക്ഷെ ഞാന് താമസിക്കുന്നത് മാറി ആയതുകൊണ്ട് പക്ഷെ എനിക്ക് പപ്പായ്ടെട് ത്ത്ന്ന് വീട്ടീന്ന് തറവാട്ടീന്ന് അവടെന്ന് ഇവട്ന്നൊക്കായിട്ട് നമ്മള് രണ്ട് തറവാടുകളിന്നും അട്ത്തുള്ള ചുറ്റുവട്ടത്തുള്ള നിന്നും ചക്ക നമ്മുടെ വീട്ടില് ണ്ടാവ്ണേക്കാളും കൂടുല് കിട്ടാറുണ്ട്. അതാണ് അതാണ് നമ്മടെ അതാണ് നമ താവശ്യം.
ആഹ് പിന്നെ ചക്ക വെച്ചുള്ള കാലം തന്നെയായിരിക്കു ലെ മൊത്തം.
ആഹ് ച്ച ഏ ങ്ങട്ട് ചെയ്താ അത് ബി പറയണ പോലെ ഒരു പരിധിയില് കൂടുതൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാധനാണല്ലോ അതേ പ്പോ ഒരു ചക്ക ഒരു ദോസം ഡെയ്ലി ചക്ക കിട്ട ഉള്ളയിട തൊക്കെ നമുക്കത് പാടാവാം. നമ്മള് വീട്ടിലൊക്കെന്ന് പറഞ്ഞാല് ച ഒക്കെ ഇങ്ങനെ ഇട്ട് കളയൊക്കെ ചെയ്യണെ ഏലത്തിന്റെ ഒക്കെ വീഴാതെ
ആഹ് നമ്മളിവിടെ ചക്ക വെച്ച് ന്നു അങ്ങനൊന്നും ആക്കുവൊന്നുല്ല അ ചക്ക ഫ്രിഡ്ജിലെച്ച് ങ്ങനെ മുറ്ച്ട്ട് മുക്കിയത് അത് ചോള തിന്നും പിന്നെ ചക്കക്കുരു പുഴുങ്ങും. പിന്നെ ചക്ക കെടു. ചെമ്മീൻ ചെമ്മീന് ആക്കുമ്പോ ചക്കക്കുരു ത് ചെമ്മീന്, പച്ചക്കറി, ചെമ് ചക്കക്കുരു അങ്ങനെടും.
ഉം നമ്മള് നമ്മള്
മ്
നമ്മക്കു ഇതുപോലെ ഒരുപാട് വിഭവങ്ങളുണ്ട്. ചക്ക വറക്കാ ന്നുള്ളതാണ് ആദ്യ
ആഹ് ആഹ്
പറയ്ണേന് നുമ്പ് പിന്നെ വർത്തില്ലാന്നുണ്ടെങ്കി പിന്നീട് നമുക്ക് എപ്പ വേണേലും വേയിക്കാം
ആഹ് ആഹ് ആഹ്
വർ വിട്ട വെക്കാൻ പറ്റുന്നത് കിട്ടുന്നത് ചിലപ്പോം ഒരു പക്ഷെ മഴ ഒരണമെങ്കിലും പെയ്തു പോയാൽ വറക്കാൻ പറ്റുന്നതും കൂടെ വറുക്കാൻപറ്റാത്ത അവസ്ഥയിലായിപ്പോവും ആഹ് അപ്പൊ അതുകൊണ്ട് ആദ്യ ഫസ്റ്റ് ഘട്ടം നമ്മള് വറക്കും
ആഹ്
പിൻ അതെ അതെ രസവാണ് ഞാൻ എനിക്ക് മൂന്ന് മക്കളാണ്
ആ ഇവിടെ പപ്പയ അതെന്താ അങ്ങനെ
ഇല്ല കുപ്പീന്ന് വന്ന ഭുതംപോലെ
ഓ ശരിയാ
ത്തെ കാര്യങ്ങൾ എല്ലാം ഒന്ന് റൗണ്ടെയ്ത് ഒരു ചക്കയും കൂടെയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാ
ആഹ ശരിയാ ചെയ്തായിരുന്ന
ആ വൈന്നേരം ചെലപ്പോ ഞാനൊരൂ പന്ത്രണ്ടര ഒരു മണി വരെയൊക്കെ വറക്കന്ന ദിവസങ്ങളില്
ഉം അയ്യോ
വെച്ച് വെട്ടി അടത്തി വെ എല്ലാ പണി ചെയ്യുമ്പോ തീർന്നിട്ടായിരിക്കും ഇതിനകത്തിയിരിക്ക്ന്നത്.
ആ
വെച്ചു വെട്ടി അടത്തി പിന്നെ അതെല്ലാം മാറ്റി മാറ്റി വെ ച്ചു പിന്നെ അത് എല്ലാം അത് ഓരോ പണി അറിയാലോ ചക്കയുടെ തന്നെ റ്റി കഴിയുമ്പോ ലാസ്റ്റ് വരുന്നത് പിന്നെ വറക്കലായിരിക്കും അപ്പൊ നിന്ന വറ അപ്പോ അതിന്റെ കൂടെ ഇവിരുടെയെല്ലാം കഴി കാര്യങ്ങളും കിടപ്പും ഉറക്ക ലും കിടത്തലും എല്ലാം കഴിഞ്ഞു ഒരു മണി വരയൊക്കെ നിന്ന് വറുത്തു പന്ത്രണ്ടര ഒരു മണിവരെ
ഇങ്ങളായിട്ടാ എനിക്കാണെ കയ്യൂല മടിയാ
ഉം പക്ഷേ നമ്മള് നമ്മടെ ഇഷ്ട ത്തോടെ സാഹചര്യത്തോടെ അങ്ങനെ അങ്ങ് ചെയ്യുന്നന്ന് കൊഴപ്പം ഇല്ലാതെ
ശരിയാണ് പിന്നെ എനിക്ക് അയിന്റെ ആവശ്യം വ
അതാണ് അതാണ് അത് എനിക്കും ഒരു പത്ത് വർഷം മുമ്പ് ഇതിന്റെ ആവ ര്ന്നു
അതെ
ഉം പിന്നെ ഇപ്പൊ അയിന്റെ ഒരു അങ്ങനൊരു ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെട്ട് അല്ലെ നമുക്ക് നിർബന്ധിച്ച് ആരും ചെയ്യുന്നൊന്നല്ല എനിക്ക് വേണം. എന്നും പറഞ്ഞു ഞാനങ്ങ് സ്വന്തമായിട്ട് എവിടെയെലും ചക്ക കിട്ടിയാലൊക്കെ ച് ചെയ്യുന്നയാ.
മ്മ് അതെ പിള്ളേര് ആ സമയത്ത് നമ്മള് അങ്ങനെ വീട്ടി
ആഹ് ആ വെച്ച് കഴിയുമ്പോ നമക്ക് പിള്ളേർ ചിക്കൻ കഴിക്കാം അല്ലെ കഴിച്ചോളും എന്നോക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയന്ന് ചെയ്യുതു ചക്ക പുഴുക്കുണ്ടാക്കും ചക്ക പുഴുക്കുണ്ടാക്കും ചക്ക വേ ചക്ക പുഴുക്ക് വയിര് പിന്നെ ത് മിക്കവാറും പിന്നെ പല രീതിയിൽ വെക്കും ചിലപ്പോൾ താളിച്ചെടുക്കും
ആ ആ
ആ ചിലപ്പോ വേവിച്ചെടുക്കും ആഹ് ചിലപ്പം ആ അത് പഴമൊക്കെണ്ടെങ്കിൽ അട ഉണ്ടാക്കും അതൊക്കെ ഓരോ ഘട്ടം ഘട്ടമായി യിട്ടുള്ള പരിപാടികൾ
ആ ആ ആ
ക്കലാണെങ്കി
ആ
ആ പിന്നീട് വരുന്നത് വെയിറിന്റെ ഒരു സെക്ഷൻ ആയിരിക്കും
ഓ ഓ ആഹ്
അത് കഴിയും. മ്പം ആ ഒരു ഘട്ടവങ്ങ് കഴിയുമ്പഴത്തേക്കും പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് വേവിക്കാനും കൊള്ളത്തില്ല വറക്കാനും കൊള്ളത്തില്ല പഴുത്തു പോവും
ആഹ് ശരിയാ
പഴുത്തു പോയി കിഴിയുമ്പം പിന്നെ ഹാ പിന്നെയത് പഴം തിന്നും ചക് ക്കയട ഒണ്ടാക്കും അതും കഴിയുമ്പ അടുത്ത സെക്ഷ് ക്ഷൻ വരുന്നത് എന്നാന്ന് ചോയ്ച്ചാ പിന്നെ വരുന്നത് അ ഇത് ഇപ്പം നമ്മള് ഇതുപോലെ ശർക്കര ഉരുക്കി ഒഴിച്ച്
ആഹ് ആഹ് ആഹ് പായസാ?
അല്ലാ ഇത് അത് പിന്നെ പേരൊണ്ടായിരുന്നു വായിലും പെട്ടെന്ന് മറന്നുപോയി അത് ഈ ശർക്കര ഒഴിച്ച് വരട്ടി വെക്കും വര്
ആഹ് ആഹ് ആഹ്
ഹാ ഒരു ബോക്സിത് പോലെ നല്ല നല്ല അടപ്പൊറപ്പൊള്ള ഒക്കെ വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു കൊറച്ച് ദെവസങ്ങളിങ്ങനെ നമുക്ക് വല്ലോം അടയൊണ്ടാക് ക്കാനും കുമ്പിളെല അട ഇണ്ടാക്കാം അപ്പം ഒണ്ടാക്കാനൊക്കെ ആയിട്ട്
ആഹ് അത് കേട്ടിട്ടുണ് ആഹ്
അങ്ങനെ എടുത്തു വെക്കും അപ്പം കൊറേ കാലത്തേക്ക് ചക്കേട വിഭവങ്ങളിങ്ങനെ ഓടും
ആഹ് അങ്ങനെ
ആഹ് അങ്ങനെ ചെയ്യും നമ്മളൊക്കെയങ്ങനെ പല പല കാര്യങ്ങള് നിങ്ങക്കെക്ക പിള്ളേറകാ കറിയാത്തതൊക്കെ നമുക്ക് പല പല കാര്യങ്ങളറിയാം
ഓ അങ്ങനെ പ്പെന്തേ റെസിപ്പിയൊക്കെ വേണേ വിളിച് ച്ചാതിയെന്നെ ആഹ് മാങ്ങ ഇതേപോൽ ഇതേപോലെ തന്നെ ആരേം തരുന്നോം വാങ്ങുന്നോക്കെ ആണ് ഉം
പിന്നെ വൈട്ടത്തെ കഴിപ്പ് കഴിഞ്ഞോ
ഇല്ല കഴിക്കണം
ആഹ്
ഉം
എന്നാ കഴിക്ക
ആ ഇപ്പൊ ബിരിയാണിയാണ് ഉച്ചക്ക് വെച്ചത് അപ്പൊ അതന്നെയാണ് രാത്രിത്തേക്കും
ഉം ഉം ഉം ഉം
ഉം പിന്നെ അവിടെ എങ്ങനെയാ
ഇവിടെ എനിക്കിപ്പം കപ്പയുണ്ട് ചോറുണ്ട്
ആഹ ഓ അത ആഹ്
കറിണ്ട്
ആഹ്
അവിടെ എന്താ കറി ചിക്കനാ
ആ ഇവിടെ ബിരിയാണിക്ക ആയതൊണ്ട് പിന്നെ കറി വേണ്ടല്ലോ
അതാ ചിക്കൻ ഇട്ടാണോ അതോ
ആഹ ബീഫ് ബീഫ് ആഹ നമ്മ എല്ലാം സ് ബീഫ് ആ അങ്ങനെ വെച്ചുന്നേള്ളു
ആഹ ആഹ നമുക്ക് ബീഫ് ബി ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ചിക്കന ആണ് റായതുകൊണ്ട് കൂടുതലും
ആ നമ്മുക്കും ചിക്കൻ തന്നെ എപ്പോഴും അധികം ഉണ്ടാവ ഇന്ന് പിന്നെ അമ്മമ്മക്ക് അത് പറ്റി പിന്നെ അങ്ങനെ ഉം
പിന്നെ മറ്റു വിശേഷങ്ങളൊക്കെ
അങ്ങനെ പോന്നു
ഉം
ആ പിന്നെ ഇങ്ങനെ മഴയൊന്നുംല്ലാതെ ഇപ്പ മഴയൊന്നും അങ്ങനെ പെയുന്നൊന്നുല്ല
ഇനിയിപ്പം എന്നെ അടുത്ത പരിപാടി കിട ക്കാന്നാണോ അതോ
ആഹ കൊ ഇല്ല കഴിച്ചിട്ടില്ല അപ്പൊ കഴിക്കണം എന്നിട്ട് കിടക്കണം
ആഹ നമ്മള് ആ ആ ഓ ഒരാളെ ക്യാമ്പ് പിന്നെ കഴിക്ക്ക കെടക്ക്ക നമ്മുടെ സ്വന്തം കാര്യങ്ങള് നോക്കുന്നുള്ളോണ്ട് അല്ലെ ഇവിടെന്ന് പറഞ്ഞ അങ്ങനെല്ല ഇവിടെ ങ്ങ കഴിഞ്ഞാല് എല്ലാരും കെടത്തിട്ട് ലാസ്റ്റ് ടിക്കപ്പാ ഞങ്ങള്ൾ ടിക്കറ്റ് തന്റെ
ഓ അയി ശരി ഹ്ഹ് ഇവിടെ ഞങ്ങൾ എല്ലാരും കൂടെ കഴിക്ക ക്യാഓൻ
അങ്ങനെയല്ലടാ ഇവിടെന്ന് പറഞ്ഞാ എല്ലാർക്കും കൊടുത്ത് കിട ത്തി വേണം ഞാൻ പിന്നെ കെടക്കാൻ
ആ നമ്മള്ടെ അങ്ങനെയൊന്നൂല്ല നമ്മളിവ്ടെ എല്ലാരും ഒരിമിച്ചു പ്പോ മമ്മിയാണെങ്കിലും നമ്മളെല്ലാരു ഒന്നിച്ചിട്ട് തന്നെ കഴിച്ചു കിടക്ക അങ്ങനെ ആരും ഒറ്റപ്പെ
നും കെട്ടിയോനും കൂടെ തന്നെ ഇരുന്ന് കഴിക്കും ഞങ്ങള് കഴി ക്കുമ്പൊ ഒന്നിച്ചു കഴിക്കും. പിള്ളാർക്കെല്ലാം കൊടുത്ത് അവരെയെല്ലാം കെ ടത്തി കയ്യിപ്പിച്ച് കെടത്തിയിട്ട് വേണം
ഉം ശര്യാ ആദ്യ അങ്ങനൊരു ഇത്ണ്ടാവ
ആ അവരെ കെടത്തി അവരെ കഴിപ്പിച്ച് കെടത്തിയിട്ട് പിന്നെ പുള്ളി കഴിക്കും ഞങ്ങള് കഴിക്കും പിന്നെ പുള്ളി അന്നേരത്തേന് അങ്ങ് കെടക്കും പിന്നെ ഇതെല്ലാം എടുത്ത് പെറക്കി വെച്ച് ഫ്രിഡ്ജി വെക്കാനുള്ള എല്ലാം വെച്ച് എല്ലാം ഏഹ് സെറ്റ് ചെയ്ത് അരിയരച്ചു വെച്ചതോ ണ്ടങ്കി ഈസ്റ്റൊക്കെ കൂട്ടി എല്ലാം ചെയ്ത് പെറുക്കി പല്ലും തേച്ച് ലാ സ്റ്റ് വരുമ്പോ ഞാന് വരുമ്പോ ഇവര് ഒരൊറക്കം കഴിയും.
ആണോ ഹ്ഹ്ഹ് ഉം ഹ് ആഹ് ശരി
ഉം